ഹലോ
ആ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കണ്ട് എന്തൊക്കെ ഉണ്ട് വിശേ
എന്തൊക്കെ നല്ല വിശേഷം എന്താ അവിടുത്തെ വിശേഷം
സുഖായിട്ട് പോണ്
ഫുഡ്‌ ഒക്കെ കഴിച്ചോ
ആഹ് ആ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് മക്കൾക്കൊക്കെ മക്കളൊക്കെ സ്കൂളില് ഇന്ന് ഒരു ഹറിബറി ആണല്ലോ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട്
ശരി അവിടെ എന്നാ തൊർക്കണം?
അല്ല ഇന്നലെ തുറന്നിരുന്നു ഇന്നലെ ഞാനും കൂടെ പോയി ഫസ്റ്റ് ഫസ്റ്റ് ഡെ അല്ലേ ഇന്നിപ്പോൾ ഇന്നിപ്പോം ഈവനിങ് വരെ ഉണ്ടല്ലോ
ഏഹ്
അപ്പം പിന്നെ ഓൽക്ക് ലഞ്ചും അവിടുത്തെ ഫുഡ് ഒന്നും പറ്റൂല നിങ്ങളെ മക്കള് എങ്ങനെയാ
അത് ശരി ആഹ് ഉം അവിടെ ഒരാളെ ഉള്ളൂ ഒരാള് അവിടുത്തെ ഫുഡ് തന്നെ വാങ്ങിക്കല് കൂട്ടാര് എന്തേലും കൊണ്ടോവും അങ്ങനെനെ
ആഹ് കഴ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ടെൻഷനാ മക്കളെ കാര്യമാവുമ്പോ
അതെ ഇവിടെന്ന് എന്തേലും കൂട്ടാ കൊണ്ടോ ചോറ് അവിടുന്ന് വാങ്ങിക്കും
ആഹ് ഞാന് ഇന്നലെ ആ കുറച്ച് അടുത്ത് ഓട്ടോല പോയി വരല്
ഉം
ആഹ് ഓന് ഇന്നലെ പ്ലേറ്റ് ഒക്കെ കൊണ്ട് പോയിരന്ന് അപ്പോ അവിടെത്തിപ്പോ പ്ലേറ്റും കൊണ്ടങ്ങനെ പോയി അപ്പോ ഫുഡ് കണ്ടപ്പോ. പ്ലേറ്റ് അതേപോലെ അവിടനെ കൊണ്ടേയെച്ച് ബാഗില്.
എത്ര എത്രാം ക്ലാസ്സില പഠിക്കണെ?
ഓനി ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ
ആഹ അയ്ശരി ഉം അപ്പൊ ലഞ്ചിനൊക്കെ രാവിലത്തെ രാവില തന്നെ ഒരുങ്ങിട്ട് ഉണ്ടാവുംല്ലേ?
ആഹ ഇന്ന് രാവിലെന്നെ ഒരുങ്ങി ഒർക്ക് എന്താ പറയാ മുട്ട പറ്റും ഓർക്ക് ചിക്കനും തൊക്കെണ് ഇഷ്ടം.
ആഹ് ചിക്കനും മുട്ടി സോയാബീനും ഒക്കെ തന്നെ ഞ്ഞിപ്പയ്റ്റ സോയാബീൻ, കേങ് പോര്ച്ചത് ത്തൊക്കെതന്നെ ആഹ് അയ്ശരി ഇവടെ അതൊക്കെ പറ്റും.
ആ ഇ പിന്ന ഇ ഇങ്ങനത്തെ ഇപ്പോൾ കൂടുതലും കുട്ടികളിങ്ങനെ അങ്ങനത്തെ ക്കെണല്ലോ പൊരിച്ച അങ്ങനത്തെ
ആഹ് ആഹ് പൊരിച്ച ഐറ്റംസ് തന്നെ ഇബടെ വാണ്ടതും.
ആഹ് പക്ഷെ ഇവനതൊന്നും പറ്റൂല ഈ ഉരുളൊക്കെഴങ്ങ് പിന്നെ ഈ ഫ്ര നമ്മള് ബ്രോസ്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ അയ്ത്ത ഫ്രഞ്ച് ഫ്രൈസ് അത് കഴിക്കും. നമ്മള് പൊരിച്ച് കൊടുക്കണത് അത് കഴിക്കൂല. അപ്പോ പിന്നെ ഫസ്റ്റിൽ
വാ വാങ്ങിക്കോ?
ആഹ് അത് വാങ്ങിക്കും. പക്ഷെ ഇങ്ങനെ കൊടുത്തേക്കനൊന്നും വാങ്ങിക്കൂല നമ്മള് പിന്നെ അത്യാവശ്യം എന്താ പറയാ എല്ലാരും അങ്ങനെയല്ലപ്പ അടുത്തടുത്ത് ടീഷോപ്പ് അല്ലെങ്കിൽ അടുത്തടുത്ത് കടകള് എന്തായാലും നമ്മള ങ്ങനെ ഒന്ന് പൊറത്ത് പോണം അങ്ങനെയാണല്ലോ?
അയ് ശരിയാ ഞങ്ങളു ഉള്ളേരിയെണ് ഞക്ക് ഒ നാല് കിലോമീറ്റർ പോണം ക്ക് ടൗണക്ക് എത്താന്. ഞങ്ങൾ പുറത്തുന്നോന്നും മേടിക്കില്ല എപ്പഴേലും മക്കള് പറയ്മ്പോ പൊറട്ട അങ്ങനെന്തേലൊക്കെ മേടിക്കാന്നല്ലാതെ
ആഹ് കഴിക്കാനൊന്നും പോവൂലേ അപ്പൊ പൊറത്ത്ക്ക് ഇങ്ങനെ എന്നാലും
ഞങ്ങൾ വീട്ടിൽ കുറെ ആൾക്കാരുണ്ട് മക്കളും അങ്ങനെക്കെ ആയിട്ട്. കുറെ ആൾക്കാര്ണ്ട് അപ്പൊ അതൊണ്ട് ഇങ്ങന പുറത്തൊന്നും കഴിക്കല ങ്ങക്ക് നടക്കൂല. കാരണം ഒരുപാട് പൈസയാവും ചെയ്യും പിന്നെ നമക്ക് എല്ലാർക്കും തേയ്യുല്ല. അപ്പൊ അങ്ങള് മന്തി ബിരിയാണി അങ്ങനത്തക്കെ
ഉം അല്ല നമുക്കൊരു ശീലായല് നമുക്ക്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാ എന്താ പറയ പുറത്തുന്ന്ഫുഡ് കയിക്കാറഞ്ഞാൽ. ന്റെ വീട്ടില് എന്ത് എത്ര പരിപാടി ണ്ടെങ്കിലും പൊറത്തൊന്നും ഫുഡ് വാങ്ങൂല ഇപ്പക്ക് ഇഷ്ടല്ല ക്ഷെ ഇവടെ ഞൻ വെക്കൂല ഞാൻ പെരുന്നാക്കാലും എന്ത് പരിപാടി ആയാലും അയ്ക്കാരം എനിക്കത്ര കുക്കിങ് അത്ര അറില്ല. അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഇതാക്കും. മന്തിയൊക്കെ വെക്കും പക്ഷേ എന്നാലും നമ്മള് അത് നമ്മള് മാത്രം ഉള്ള അങ്ങനത്തെ ഒരു ഇതിലേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ കഴി അങ്ങനെ ഞാൻ വെക്കൊള്ളൂ എനിക്ക് മറ്റ് കുറെേ ആൾണ്ടാവുമ്പോ നമുക്കൊരു പേടിയാണല്ലോ..
ആഹ് ഒറെ ആൾക്കാർണ്ടാവ്മ്പോ നമുക്ക് വശം അല്ലെങ്കിൽ നമുക്ക് പേടിയണ്.
ആ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻങ്ങനെ വെക്കുല. അപ്പങ്ങനെ കൊണ്ടുവരും പിന്നെ ഇവർ ും തന്നെ നമുക്ക് അപ്പൊ മക്കള് ചോയ്ക്കൂലേ എങ്ങനെ ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെയാണല്ലോ
ഉം
പുറത്തുന്ന് ഫുഡ് അയക്കണം ഇവിടെൻരിക്ക പോയില്ലെങ്കില് ഓലിങ്ങ പറയും ഇപ്പൊ രണ്ടീസം ആയാലും പോയിട്ട് ഇനി പോണം അങ്ങനെ പോവാ പോവാ അങ്ങനെ വിളിച്ചൊണ്ടിരിക്കും
ആഹ് ശരി ഓല്ക്കും അതൊരു ശീലായിലേ
ഓല്ക്കത് ശീലമായി പക്ഷെ നല്ലതൊന്നല്ല
അല്ല
ആഹ് അങ്ങനെ തടിക്കും എല്ലാത്തിനും കേടാണല്ലോ കാരണം എടക്കണ ഓയിലായാലും കാര്യങ്ങളായാലും അമ്മക്കത് ഞൻ പക്ഷെ അങ്ങനെത്തെ സ്നാക്ക്സ് ഒന്നും ന്നും കുറ വാങ്ങികൊടുക്കൂല കുറെേ എണ്ണം ഒന്നും വാങ്ങി കൊടുക്കൂല
ആഹ് ആഹ്
അതെ അങ്ങനത്തെ വാങ്ങ കൊടുക്കോളൂ ഒന്നോ ഒന്നനെ വാങ്ങി കൊടുക്കോളൂ
ഏഹ്
കണം ഓയില് നല്ലതായിരിക്കൂല്ലല്ലോ ആഹ് ആഹ് ഇവിടെണ്ട് ആൾ ഇണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ പോണ അല്ലെങ്കി നമ്മളെനിക്കൊന്നും അങ്ങനെ പോവൂല്ല അല്ല ആള് നാട്ടിലന്നെ നാട്ടിലുള്ള ആളാണ്
അയ്ശെരി ആഹ്
ആഹ് അല്ല ആൾക്കും ഇഷ്ടാണ് ഇല്ല ഇല്ല അങ്ങനെ ഒന്നുംല്ല അപ്പ സ്വൈഫ ഇപ്പ ഇപ്പൊ പ്രഗ്നന്റ് ആണ്
അയ്ശരി ഏഹ് അപ്പൊ ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയിട്ടുണ്ടാവലേ് മ ഒല്ക്കെ കൊണ്ടോകാനാത്തും
ആഹ് എല്ലാ ആ എല്ലാ ഫുഡും അയിനിപ്പോ ആകം തുടക്കാനുണ്ട് കുളിക്കാനുംണ്ട് അങ്ങനെ നിങ്ങളതൊക്കെ എങ്ങനെയ ഒതുങ്ങിയോ
അലൊന്നും ഇരിങ്ങീട്ടില്ല മക്കള് പോയി കഴിഞ്ഞാലാണ് തുടങ്ങനെ ചെയ്യ മൂത്തൂരു മോനുണ്ട് മൂത്ത മൂത്തരു മോനുണ്ട് സുഖല്ലാത്ത ഓട്ടീസക്ക ഓട്ടീസത്തിനെ കുറിച്ച് അറിയുന്നാവെ
ആഹ് എനിക്കറിയാം കുറച്ചൊക്കെ എന്നാലും
ഏഹ് അപ്പൊ അവനും വീട്ടിലുണ്ട് അപ്പൊ ഒക്കപ്പാട നേരമ്പഴത്തെ നല്ല തിരക്കാണ്
ആയ്ശരി
പണികളക്കെ ഒരുങ്ങാനെ ഓലൊക്കെ കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുാണ് അപ്പൊ പണികളക്കെ ഒരുങ്ങാനെ കുറച്ച് വയ്കും
ആഹ് അതെല്ലേ ആയ്ശരി
അപ്പൊ ഞ ആക്കം പോലെ അങ്ങനെ ഉച്ചക്ക് ഒരു മണി രണ്ട മണൊക്ക ആകും തിരുമ്പലും ഗുളി കാരൊക്കെ കഴിയുമ്പോൾക്ക അത്രയാവും രണ്ട മണി രണ്ടര മണിയക്കെ ആവും ആഹ് അപൊക്ക് വരാനും ആവും അങ്ങനെ ആഹ് അപ്പൊ പോയോലൊക്കെ വരാനാവും നാല് പേരുണ്ട് അപ്പൊ റെസ്ക്യും കാര്യങ്ങളൊന്നും ഇല്ല
ആഹ് അത് നമുക്ക് സ്ത്രീ എനിക്ക് സ്ത്രീകൾന്ന് പറ്പ എനിക്ക് അത്യാവശ്യം റസ്റ്റ് കിട്ടിണ്ട് ട്ടോ അല്ല ഇങ്ങനെ കൊറെേ ആളുകൾ അങ്ങനെയല്ല അങ്ങനെ പണി എടുത്തൊണ്ട് അങ്ങനെ അത്രയും ജോലി ഉണ്ടാവുല്ലോ നമുക്ക് ഇനിയിപ്പോൾ സ്കൂള് തുറന്നുകൊണ്ട് ഭയങ്കരായിട്ട്
വീട്ടിലെ ജോലികള് വന്ന നമുക്ക് കഴിയില്ലല്ലോ ത്രെട്ത്ത് പോലും കഴിയില്ലല്ലോ അനിയെന് ആഹ് ഇങ്ങക്കൊക്കെ ഈ നേര്ത്ത്ള്ളതൊക്കെ കെയ്ഞ്ഞൂ അർഞ്ഞാ ഇഞ്ഞ് ബ്ട്ന്ന അങ്ങട്ട്ല്ല ടൈമ് ഫ്രീയല്ലേ
ആഹ് തെ എൻക്കയ്ന് അങ്ങെനെ കൊറേ നേരം അങ്ങെനെ പെ ട്ടെന്ന് ഞാന് ഇള്ളെത് പെട്ടെന്ന് പണി ഒത്ക്ക അങ്ങെനെ പിന്നെ ആ രുല്ല്യേ ഇങ്ങെള് പർഞ്ഞ പോലെ ഇങ്ങെനെ അമ്മക്ക് അമ്മള് സ്വ ഒറ്റക്കല്ലേ ഓല് മദ്രസ് ഓല് മദ്രസ് പോയ് വെന്നാല് അല്ല പോ പോയ് വെര്ണെ സമയം കൊണ്ട് ഞാന് ഇന്റെ പണ്യൊക്കെ തീർക്കും പിന്നേ ഒരു പണി അങ്ങെനെണ്ടാവുല്ല ആഹ് അങ്ങെനെ
പിന്നെ ഗ്യാസിനൊക്കെ ക്ഷാമണ്ടായ്നന്ന് അവിടെയെക്കെ ണ്ടാറ്ന്നോ ക്ഷാമാെക്കെണ്ടായ്ന്നോ
ഇല്ല ൻ ന്റെ ഹസ്ബെന്റ് ഗ്യാസ്ന്റെതിലാ
അതേ ആഹ് അവ്ടെന്നാ ആ ഒര് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുംണ്ടാവുലല്ലേ
ആഹ് അത്ണ്ടായ്ലാ
ആഹ് അട്പ്പത്ത് കു അട്പ്പത്ത് കുക്കെയ്യ് കുക്കുയ്യൂലെ അട്പ്പ് അട്പ്പ് കത്തിക്കൂലേ
ഞ അട്പ്പ് ണ്ടാക്കീറ്റെന്നെല്ല
ആഹ് ആഹ് ഇങ്ങെള് ഇണ്ടാക്കീറ്റെന്നെല്ലലേ ഇപ്പ ചേലൊരാെന്നും ഇണ്ടാക്ക്ണില്ല കുടിരിക്കുമ്പഴും വ് വ്റകട്പ്പ് ഇണ്ടാക്ക്ണില്ലാ
ആഹ് പക്ഷെ അത് വെല്യ മീൻസ് ഇപ്പം ഉമ്മമാരൊക്കെണ്ടാവാെല്ലോ ഇപ്പ പ്രത്യേക്ച്ച് ഓല്ക്ക് ഭയങ്കെരെ ദേഷ്യേര്ക്കും കാര്ണം ഓല് നല്ലോണം അട്പ്പും പൊകിം ആഹ് അങ്ങെനെ കണ്ട് ശീലായ്റ്റ് പ്പ ഞാനിപ്പം ഞാനും ഹസ്ബന്റും ഇൻയ്ക്ക് രണ്ട് മക്കളാ അപ്പൊ രണ്ടാള്ണ്ട് ഉം ഒ മൂത്താള് മൂന്നാം ക്ലാസ്സ്ലും രണ്ടാമത്താള് ഒന്നാം ക്ലാസ്സ്ല്വാ മൂ ത്ത മോള് ഒന്നാം ക്ലാസ്സ്ല് മൂന്നാം ക്ലാസ്സ്ലും മോന് ഒന്നാം ക്ലാസ്സ്ലും അപ്പം ഈ രണ്ടാ ക്ക് മാണ്ടി മാത്രം ഞാനൊര് ഫുഡ്ഡ്ണ്ടാക്ക്ണത് അട്പ്പത്ത് അയ്ന്റെ ആവ്ശ്യല്ലല്ലോ
ആഹ് ഗ്യാസും പിന്നെ ക കരെന്റ് വെറ്ത്ണ്ടാവുലേ
ക കരന്റട്പ്പ്ണ്ട് അതിന്നോടിക്ക ഇട്ത്തെക്കാം പർഞ്ഞു ഞാനത് ഇട്ത്തെച്ചു ഞാനത് ഉപയോയ് ക്കെല്ണ്ടായ്ര്ന്ന് അപ്പം ഇക്കർഞ്ഞ് അമ്മക്ക് ഗ്യാസ്ങ്ങെനെ കിട്ടും ഇങ്ങെനെ അമ്മക്ക് ഗ്യാസിലാണല്ലോ ലാഭം ഞ അ എ എ എങ്ങെനെ ആ അനാവശ്യായ്ട്ട് ഉപയോഗിക്കാൻ സമ്മയ്ക്കൂലാട്ടോ ഷെ ഇന്നാലും എന്താ പറയാ അമ്മ ക്ക്ള്ളെത് എന്താ പറയാ കറണ്ടിന് കറണ്ട് ചാർജ് വെരുവല്ലോ
ആഹ് അത് ശെര്യാ കറണ്ട്ന്ല്ല ചാർജ് വെരേ ഉം
ആഹ് അപ്പ പർഞ്ഞ് ഗ്യാസ് ഉപയോഗിച്ചോ ഇയ്യ് ഗ്യാസ് ഉപയോഗ്ച്ച അതായ്രിക്കുല്ലാേ അമ്മക്ക് ലാഭം പ്പങ്ങനെ ഗ്യാസുപയോഗിക്കും പക്ഷെ
പിന്നെ കെട്ടാ കിട്ടാനും ബുദ്ധിമുട്ട് ഇല്ലല്ലോ പ്പ ഹസ്ബന്റ് ഇതി വർക്കെയ്യോണ്ട് കിട്ടാനും ബുദ്ധിമുട്ട്ണ്ടാവൂലാ പിന്നെ
ആഹ് അങ്ങനെ എന്നാലും അങ്ങെനെ അമ്മള് കെ കെര്ത്യേ ഉപയോഗിയ്ക്കാെള്ളൂ കാര്ണം ആഹ് അഥവാ മുട്ടി പോയാല് ബുദ്ധിമുട്ടാവൂലേ അട് ആഹ് അങ്ങെനെ ഇങ്ങെളെങ്ങെനെ ഇങ്ങെള് അട്പ്പത്ത്
ഇപ്പെങ്ങെനെ വെള്ളെത്തിന്റെയെക്കെ ക്ഷാമണ്ടാവല്ണ്ടോ വേനലാെക്കായേനോന്ന്
ഇവടെ ഇവടെ ഹൗസ് കണക്ഷന്റെ വെള്ളാ കുടിയ്ക്കാം മാത്രം ആഹ് കുടിയ്ക്കാം മാത്രം തറവാട് അങ്ങെനെ അ അടിയ്ക്കും
ഏഹ്
അത് കെണെറ് കുഴിച്ചിട്ടില്ലേനി കെണെറ് കുയിയ്ക്കെണം
ആഹ് അത് ശരിയാണ് വീട്ന്റെ പണ്യേളൊക്കെ കഴിഞ്ഞിട്ട്ണ്ടാവും ലേ
ആഹ് കൊയപ്പല്ല ആഹ് അത് അഞ്ച് കൊല്ലം മുമ്പ്
കഴിഞ്ഞിക്ക്ണു. ആഹ് അപ്പ ചെറുപ്പത്തിലേ കു പെരിം കുടിം ഒക്കായി സെറ്റായ്ക്ക്ണോ?
എങ്ങനെ
കല്യാണം കഴിഞ്ഞ്ട്ട്. പെരിം കുടിയൊക്കെ അപ്പാദ്യം തന്നെ ആയിക്കുണു ല്ലേ ന്ന് പറ്യേ.
ആഹ് കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് അൽഹംദുലില്ലാ അങ്ങനെ ആയി.
കഴിഞ്ഞു
അത് ഞാൻ പറയും ഒരു അ അമ്മക്ക്‌ ഒരു അങ്ങനെ ഒരു ഭാഗ്യം പക്ഷെ വെല്യ കൊട്ടാരം പോലത്തെ വീടല്ല അമ്മ ക്ക് അമ്മള സൗകര്യങ്ങളില്ലെ അ അമ്മള ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഒരു വീട്.
ഉം ഉം അത് മതിയേ അയിൽ സമാധാനണ്ടായാ മതി. രോഗങ്ങള് ഒന്നും ഇല്ലാതെ എത്ര മതിയല്ലോ ഉം
അത്രേ ഒള്ളൂ അങ്ങൻത്തെ ആഗ്രഹങ്ങളേ ഒള്ളൂ അതെന്നെ വെല്യ കാര്യല്ലേ.
അതെ
ഉം
വേറെ എന്തൊക്കെ ഇഞ്ട്ട് വൈന്നേരത്ത്ക്കൊക്കെ ഇഞ്ഞ് വീട്ടിലിണ്ടാക്കും ഫുഡെന്നെ ഇണ്ടാക്കേക്കാരല്ലേ അതോ. മക്കള് ഒക്കെ വൽ കൊണ്ട്രാ ഓല് ഓട്ടോക്ക് വെരോ വീട്ട് വീ
ഓരോ ഓട്ടോ ഓ ഓരോ ഓട്ടോല് വെരും ആഹ് വീട്ട്ക്ക് വെരും
ആഹ് അതോണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നുംല്ല, ഇല്ല മഴല്ല ഇന്ന്പ്പോ വെയിലൂണ്ട്. ഇന്ന മഴക്കാറു മൂടി ഇണ്ട് അങ്ങനേണ് ഇന്നാ ആയിക്കോട്ടെ ഉം ആഹ് ഞാൻ വിളിക്കണ്ട് ന്നാ. ആഹ് ശരി ഓക്കെ.
ആഹ്